ഹലോ ആഹ ആഹ അ ആഹ് കേൾക്ക
ആഹ
ഉ
എന്തൊക്കെ വിശേഷം
ന്താല്ലേ വിശേഷം അവിടെ കൊഴപ്പൊന്നുവില്ലെല്ലോ
ഇല്ല ഇല്ല മക്കള് പോയോ സ്കൂളി പോയോ
ആഹ മക്കളെക്കെ സ്കൂള് പോയി പണിയെക്കെ കഴിഞ്ഞ ഇവിടെ കെടക്വ
ആഹാ ല്ലപണിയ
ആഹ അന്ന് വേഗം കഴിഞ്ഞ്
ചോറും കറിക്കെ ആയോ
ആഹ
കുളിയൊക്കെ കഴിഞ്ഞോ കൂളിയൊക്കെ കഴിഞ്ഞാഴിച്ചെ
പുളിക്കെഴിഞ്ഞ നാളെ നാർത്ത് കഴിഞ്ഞന്ന് അല്ലേ
ആ
ഇല്ലെങ്കി ഈ നേര്ത് കയ്യലില്യ പതക്കെ കയ്യലൊള്ളൂ ഇടക്ക് ഇ നേര്തെ കൈയും ചെയ്യു നേര്ത്തെ ഈറ്റെ കുട്ടിൾക്കൊക്കെ മിന്നെ ഞങ് ക്ക് നോമ്പാണ് അതാര്ണം
പിന്നെ പെൽചക് നീച്ചിട്ട് കെടം കെടന്നിട്ടില്ല
ആ ഇന്ന അഞ്ചരക്ക് നീ നീച്ചു പിന്നെ അഞ്ചര അഞ്ചേഉക്കാലൊക്കെ ആയപ്പൊ പിന്നെ നീച്ചു പിന്നെഓല്ക്ക് ചോറ് വെക്കാണ്ടായി ന്നെ അഹ് വെച്ച് അങ്ങനെയൊക്കെ
ഉം
കൈഞ്ഞിട്ട് കുട്ടിനെ കൊണ്ട ഓല് രു നാല് മണി എടക്ക് മൂന്നര മുന്നെ മുക്കാലൊക്കെ ആവുമ്പോ എത്തും
ആഹ് സമയത്തൊക്കെത്തോ? അപ്പ പ്ളാ സ് ക്കൂള് വിടുക
മൂന്നരക്ക് സ്കൂൾ വിടുല്ലോ ഇപ്പോ വല്യയ് ളാ നേരത്ത് വിടും പിന്നെ ബസ്സിനല്ലേ ഇവിടെ വേ
ആ
ഒരാള് നാല് മണിയൊക്കെയാവും നാലേകാല് ആ സമയത്ത്
ആഹ് ചെർത് അംഗൻവാടി പോയോ?
ആഹ് ഓന് പോയി
ഉം ന്ന് മടിയൊന്നും ഉണ്ടായില്ലേ
അവിടെ തോളും ഇങ്ങനെ പറയും ഞാൻ പോണില്ല ഞാൻ പോണില്ല്യ ഇപ്പൊ പിന്നെ അവിടെ എത്തി കഴിഞ്ഞാ കൊഴപ്പല്ല്യ ഓ പിന്നെ ഓന്ക്ക് തഴകി ഗുണോടെ എത്തിയ പിന്നെ ഞാൻ എങ്ങനായാലും ഇവിടെ ഇരിക്കേണ്ടി വരും എന്നുള്ള ലെവലിൽ ഇന്നെ വേ മ ചിന്ന വേഗം ഇതിലാക്കി അത് കാട്ട് സ ആണ് കസാരേല് ഇര്ത്തിത്തായവർ ഞാനൻെന്നെ കൊണ്ടേയി അവിടെ ഇര് എത്തി കൊൊടുത്ത് അപ്പൊ പറ അപ്പൊ ഞാന അഥവാ ഒന്നരൻ അവിടെ നിന്നിട്ട് കണ്ടാ പറയും മെച്ച് വേഗം പൊയ്ക്ക ഇങ്ങോട്ട് മച്ച് വേഗമായരോ
ആഹ പോയിട്ട് വേഗം വരാനാണ്െ കൊണ്ടരുന്നല്ലേ
അന്നെ പറഞ്ഞേക്കണം
ആഹ
അപ്പൊ ടീച്ചർ പറയുവേ പോയിക്കോന്നാലേും വേഗ വരാൻ പറ്റുള്ളൂ
പിന്നെ അൻ മറക്ക് വീട്ടത്തെ കാര്യങ്ങളൊക്കെ മറ ഉ ഇത് പോയാലല്ലേ പിന്നെ വരാൻ പറ്റുള്ളൂ ഇതിലേക്കാരം പോകാൻ പറയണത്
ആഹ വേഗം പറയും മച്ച വേഗം പോൊയിക്കോ അട്ട് വേഗമായിട്ടമ്മച്ചേ ഞാൻ വാടിലന്നോങ്ങൂല എട്ടകത്തിും വ വായോ നമ്മളെ വീട്ടില ഉറങ്ങിയാ മതിയറി
ഉറക്കിക്കാാരല്ലോ ഒരു
ഉ ആഹ ഉച്ചക്ക് പോലെ പന്ത്രണ്ടരായി നേരത്തെ പോലെ ഭക്ഷണം കഴിക്ക കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞാല് പോ കടന്ന ഉറങ്ങും കുറച്ചു നേേരൊക്കെ പിന്നെ ഉറങ്ങി നെയയിച്ച എന്തേലുംൊക്കെ കഴിക്കാൻ കൊടുക്കും ആഹ ഇന്നലെ ഇന്നലെ ഞാൻ പോയ അപ്പ എന്റെ മോനും വേറൊരു കുട്ടി മാത്രോണ് കടന്നുറങ്ങുന്നത് ബാക്കിയൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക
ചിലപ്പോ കുട്ടികൾ നേരെ വരികണ്ടിക്കൂല അപ്പൊ ഈ സമയത്ത് നോക്ക
നിന്റെ മോന ഈ നാർത്തത്തെ നീക്കു ഏഴരൊക്കെ ആവുമ്പോത്തേ നിന്റെ മുഖം നീക്കും
ആ അങ്ങനത്തെ വീട്ടികളൊക്കെുമ്പ വേഗം ഉറങ്ങും
മ്മ് പിന്നെ ഞാൻ നാർത്തെ എണീച്ചെ ആ നേരത്ത് എറ്റ കുട്ടികളൊക്കെ സ്കൂൾ പോകുമ്പോ ചായ കുടിക്കുമ്പോ ഓനിക്ക് ഒപ്പം കിട്ടണം ഓന്റെ ഉപ്പയും ആ നേരം ആകുമ്പോ എഴരാവുമ്പോത്തിന് പോകും അപ്പോ ഓലൊക്കെ ഇരിക്കുമ്പോ ഒരു ക്കും വേണമപ്പോ അന്നെ അതുകൊണ്ട് അത് നല്ല കാര്യ അനക്ക് തോന്നും പിന്നെ സ്‌കൂള് സ്കൂള്ക്ക് പോവാനായാലും അതെ അവർത്തേക്ക് പോയാലും ശീലായാൽ നല്ലല്ലേ മ്മ്
എന്താന്ന് അറിയുവോ നഴ്സറി വിടാൻ നേരത്ത് ഉറങ്ങും അപ്പൊ പിന്നെ ഉറ ഉറ ഒറക്കം മുഴുവനാകൂല ആ കുട്ടികൾക്ക്
ആഹ് ഇന്നലെ ഞാൻ നേർത്തെ പോയി ഇന്നലെ ഞാൻ ന ഇത്താത്ത പോയിന് രണ്ട് മണി രണ്ടേ കാലയപ്പോ ഇവിടുന്ന് പോയി രണ്ടര ആകുമ്പത്തിന് ഇങ്ങോട്ട് കൊണ്ടാന്നുള്ളക്ക് നല്ല മഴ എന്താണ് നല്ല പിന്നെ ഇടിയൊക്കെ ഇങ്ങനെ പൊട്ടിയിരുന്നല്ലോ പിന്നെ മ്ഹ് ആഹ് ഇന്നലെ ഞങ്ങള് ഇവിടെ ഇല്യല്ലേ മഞ്ഞ എന്താണ്. ഒരു ടീ എന്താണ് ടീച്ചറ് ഉണ്ടായിട്ടില്ല ആയ ഉള്ളു ഉണ്ടായിട്ട് അപ്പൊ എന്താണ്. ന്നങ്ങനെ ഇല്ല ന്നാർത്തെ വിടൊന്നുല്ല ഓല് മൂന്ന് മണിക്കന്നെ വിടലേക്കൊള്ളു അപ്പൊ ഞാന് എന്ന ചോയ്ച്ചു എന്തെന്ന് ന്നാർത്തെ പോന്നെന്ന് പി പിന്നെ ഓനിക്ക് ജലദോഷൊക്കെ ആയിട്ട് ഞാന് രണ്ടൂസം കൊണ്ടാക്കാതെ പിന്നെ ഇന്നലെ കൊണ്ടാക്കിയത് അപ്പൊ പിന്നെഞ്ഞി ഓന്ക്ക് കുന്താനഞ്ഞൊന്നും കൂ കര് ഏറൊന്നും ഏറണ്ടല്ലോ കര്തീയിട്ട് വേഗം കൊറ്റാൻ വേണ്ടി പോയതാണ്
ആഹ് കൊറെ ദിവസായ പിന്നെ മടിയാവും ചെയ്യും
ആഹ് മടിയാവും ചെയ്യും അപ്പൊ എന്താണ് വേഗം പോയിട്ട് രണ്ടരെക്കെ ആയപ്പ് പ്പോ അവ്ടെ എത്ത്യാ കൊണ്ട് ചെയ്ത്പ്പോ നല്ല ഉറക്കാണ് ഞാൻ ഉണത്താതെ ഞാൻ അങ്ങനെ തോളില്ട്ടിട്ട് ഇങ്ങനെ പോര്യാെണ് അപ്പ വൈക്ക് എത്തിയപ്പോ ഒണർന്നപ്പോ ഞാനാ കണ്ടപ്പോ ഭയങ്കര ഒയി ചെറിയത് എന്നോട് പറയാ ഉമ്മച്ചി പോയപ്പോ എന്റെ കണ്ണ്ന്ന് ഇങ്ങനെ വെള്ളം വന്ന് കമ്മച്ചിയെ അങ്ങനെ തവേലേറ്റ് തുടച്ചിക്കാണ്
ആ
ആഹ് അപ്പൊ വേറെ കുട്ടികൾ കരയുമ്പോ ആദ്യങ്ങളിലേക്കെ വേറെ കുട്ടികളോട് കരഞ്ഞാ മതിയോന്ക്കും തുടങ്ങിയാ മതി ഇച്ചിട്ട് ചേറും ഇപ്പൊഓരെങ്ങനെ നോ കിരുവ് കോല് ഇപ്പം പറയാ ആകാത്ത കുട്ടിയോളാണ് അങ്ങനെെ റയ വിജയ്ക്കെ നല്ല കുട്ടിയണപ്പൊ കര ഞാ കരയൂല. പട്ടന്ന് ഇന്ന് അവിടെ ഒരു ന്താണ് ടീച്ചമാര് എന്തൊക്കെ മീറ്റിംങ് എന്തൊക്കെ ഉണ്ട് അവിടെ നടക്കണ്ട് അപ്പൊ അവിടെ വന്ന ആളോട് പറയണേ ഞാൻ അങ്കവാടിൽ വന്നാലൊന്നും കരയൂലാട്ട കാക്ക അവിടെള്ള ഒരാളോട് ആ ഇജ്ജ് ഇല്ല കുട്ടിയാണല്ലോ പറയ്ണ്ട് അപ്പൊ
ആ അത് ചെലേ കുട്ടികൾക്ക് അങ്ങന ചെലേ കുട്ടികൾ നേഴ്സറി വിട്ട് പോന്നാലും പിന്നെ കുറെേ രണ്ട് മൂ അഞ്ചാറ് മാസം കഴിഞ്ഞാലും കര കരയണ കുട്ടിയളുണ്ട്
ആഹ് ആഹ് ഇവിടെ ഇവിടെപ്പൊ ആ കുട്ടികള് ഇപ്പ എന്റെ മൂത്തച്ഛന്റെ പേര കുട്ടിയനെ ഇതേപോലെ കുട്ടിയും അങ്ങനെ എന്താണ് അംഗനവാടിക്ക് ഒന്നും പോയിട്ടുണ്ടായില്ല ഇപ്പ സ്കൂള ഒരു ഫസ്റ്റ്‌തന്ന് അന്നൊന്നും കൊഴപ്പ ഇണ്ടായി രണ്ടു ദിവസം കൊഴപ്പ ഇണ്ടായില്ല മിഞ്ഞാന്ന് പൂവന്നെ ചെയ്തിലാ കരഞ്ഞിട്ട്
ആ അന്താണ്
ഇപ്പൊ വേറെ എന്തോ വർക്ക് ചെയ്യാൻ പോവ്ണ്ട് അപ്പൊ എന്താണ് പൊട്ടി വി ആ അപ്പൊ ഇങ്ങോട്ട് മ് എന്താണ് ഓല്ക്ക് ഓന്ക്ക് എനിക്കും എന്റെ ഉമമാനെ മതി എന്നാലും ഓന്ക്ക് ഒരു വാശി പോകുമ്പ ഞാ പറഞ്ഞിട്ട് ഇരുന്ന് കരയിണ് ണ്ട് പുല്ല്ണ്ടായിട്ട് എടങ്ങാറായി ഇപ്പോ കുട്ടി രാവിലെ എണീച്ചു വരുമ്പോ
തീർങ്ങ ബുദ്ധിമുട്ട അനെ ചെ കുട്ടികൾക്ക എന്റെ മോനൊക്കെ അങ്ങനട്ട ഒരു കുഴപ്പല്ലന പോക ആ ഓന് അങ്ങനെ തന്നെ ന് വീട്ട എല്ലാരും കളിക്കാല്ലാത്തോണ്ട്
അ ഇവന്റെതാത്താര് ഞാനിന്റെ മറ്റേ കുട്ടിയോളൊന്നും ഞാൻ അംഗനവാടിയിൽക്കൊന്നും ഇവര് കരയോ അപ്പൊ ഇവിടെന്റെപ്പ അവിടത്തെപ്പ അമ്മോസ് ഉണ്ടാകുമ്പോ ചീ ഇക്കപറയും കുട്ടികളെ കരിപ്പിച്ചിഒന്നും കൊണ്ടാക്കണ്ടാറിം അഹ് ഇപ്പൊ പിന്നെ അങ്ങനെ കരഞ്ഞാലും ഓലൊന്നും ഇല്ല്യല്ലോ
ഉം
ച്ചീരി കൂടുതല്ങ്ങട്ട് ഓളിട്ട് കരയൊന്നുല്ല ഇങ്ങനെ അവ്ടെ എത്തോളും പറയും ഞാൻ പോണ്ല്ലമ്മച്ചേ ഇമ്മച്ചി ഇന്നെ കൊണ്ടാക്കണ്ട ഇമ്മച്ചെ ഇൻക്ക്ങ്ങനെ ഇമ്മച്ചിനെ കാണാൻ പോതിയാവോള്ളൂ അങ്ങനെ പറയും പക്ഷെ അജ്ന്റെ ഉപ്പേരിക്ക് അംഗനവാടിക്ക് പോയിലാച്ച്ട്ട് ഒരു മടിയൊന്നുംല്ല ണ്ട് ന്നാലും ബടെ ഹ് ആഹ് ഇവൻക്ക് വടെ ആരുല്ല അതോണ്ട് കൊണ്ടാക്കാ ഞാന് ആഹ് ഞാന് മറ്റൊര് അർഞ്ഞാ വെ കുട്ട്യോള് ഉണ്ടായിരുന്നു ഇവന് ഒ ഒറ്റക്കാണ് ഇപ്പോ എല്ലാരും പോയപ്പോ ഇവന് പോക്കാണ്
ആഹ് ആഹ് ആഹ ചെറുതായിട്ടൊന്നരു ചരം ഒരു ആഹ അതല്ലേ ഉം ഉം അപ്പൊ കൊഴപ്പല്ലേ
ആഹ ന വൈന്നേര
പിന്നെ ഇവിടെ ഒറ്റ പിന്നെ സാധാ ചോറ്ന്നെയാണ് ഞങ്ങള് സാധാ ചോറ്ന്നെയാണ് കഴിക്കല്
ആ മൂത്തച്ചക്ക്ണ്ടാവൂലേ നോ മ്പ്
ആഹ മൂത്തഛക്കണ്ട് അപ്പൊ എന്താണ് ഇല്ല അമായിമ്മ മരിച്ച് ക്ണ്
ആ
ഏ ആ അല്ല രണ്ടാളും മരിച്ചു ഒരാള് മ മോസം മരിച്ചു രണ്ട വ കഴിഞ്ഞപ്പോ അമ്മായി മ്മ മരിച്ചോ അമ്മ്മ്മ കൊറോണ ടൈമിലാണ് മരിച്ചത്
ആഹ അഞ്ച വർഷം
ഉ ഉ അ അ
ആഹ ഹസ്ബൻഡ കെഴിഞ്ഞപ്പള വര് രാത്രി പണിയൊക്കെ കഴിഞ്ഞിട്ട് എ
എല്ലാ ഒരുപ്പോ ഒരു കടലാണ് പറഞ്ഞല് ഞാന് പ്ലംബിങ്ങിന്റെ കട ല്ലേ
ആഹ് ആഹ്
വയറിങ്ങിന്റെ ആഹ് അയിന്റെ കടേൽ
ഭക്ഷണം കഴിക്കാൻ വരോ
ആഹ് അപ്പൊ വള്ളിപ്പൊ വന്നെ കുളി കഴിഞ്ഞ് പള്ളിക്കക്ക്‌ പോയിന് പള്ളിക്ന്ന് വന്ന് വന്നപടെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകും പിന്നെ വരും മഹ്രിബിന്റെ മുന്നായിട്ട് വരും പിന്നെ വന്നു നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പോകും പിന്നെ എട്ടരക്കാണ് പിന്നെ വരാ
അപ്പൊ വൈകുന്നേരൊക്കെ പണിയുണ്ടാവല്ലേ കടയില് ആയോണ്ടല്ലേ
കടേലായ കാരണം എല്ലാരും കല് ന്താണ് കട എല്ലാർക്കും ചിലവ് ആൾക്കാര് രാത്രിയില് സാധനങ്ങള്
ഉമ് പണി കഴിഞ്ഞിട്ട്
പണിക്ക് പോണ ആൾക്കാരി ആഹ് പേരിന് അവരുണ്ടാവൂലേ മ് വര്ണ്ട്‌ പിന്നെ ആഹ് ചെറിയചെക്കനാണ് ങേ സ്വന്തായിട്ടിള്ള കട അല്ലാട്ട നമ്മള് പ്ലംബിങ്ങിന്റെ പണിക്കും പോവും പാദ്യങ്ങളിൽ പണി ക്കന്നെ പോയിന്ന പിന്നെ ന്റെ മാപ്പിളക്ക് ഒരു വാൾവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞികോണു കാരണം കൂടുതലൊന്നും എല്ലാ ചെയ്യാനും ഇച്ചിരി ചെയ്യാനൊക്കും ആ ചെയ്യാനും പോവൊക്കേം ചെയ്തിഞൊ വല്ലാതെ അങ്ങട്ട് പോ പോയിട്ടിണ്ടെ പിന്നെ കൊറച് നേരത്തിന് പോവാനൊന്നും വയ്യ് ക്കില്ല അപ്പൊ ഇങ്ങനെ ഇവിടെ എടുത്ത് കടയ്ക് ഇണ്ട് വിളിച്ചതാണ് ഇങ്ങനെ നിക്കുവോ
ആഹ്
ആഹ് അപ്പൊ പിന്നെ വേഗങ്ങനെ ചോദിച്ചതല്ലേ ചിലപ്പോ മൂപ്പര് പറഞ്ഞു ക്ഷെ അയില് പോണേകാട്ടി നല്ലത് ഞമ്മക്ക് മറ്റേ പണിക്ക് പോവാണ് ഉമ് ശം പൈസ കൊറവാല്ലേ വരുവ നന്നാകല് ന്ന ശെ ശരി ട്ട ഞാൻ അപ്പൊ വിളിക്ക